ആഹ് കേൾക്കണില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ഉം എന്താ വിവരം
ഏഹ്
എന്തൊക്കെയാ വിവരം
ന്നാ അങ്ങനെ പോണു
എന്താ ചെയ്യണിപ്പോ
ഞാന് ഫാർമസി കഴിഞ്ഞതാണ് വർക്കിന് പോയിട്ടില്ല
ആഹ് ശെരി
ഉം
വീട്ടിലാണോ
ആഹ് വീട്ടിലാ
ഫ്രീ ആയിട്ട് എല്ലാം കഴിഞ്ഞോ പണികളൊക്കെ കഴിഞ്ഞോ
എങ്ങനെ
പണ്യകളൊക്കെ കഴിഞ്ഞാ ചോയി
ഓ പണികളൊക്കെ കഴിഞ്ഞു ഇപ്പോ കെടക്കാണ്
ആഹ് കുട്ടികളോണ്ടോ
ആഹ് ഒരാള്ണ്ട്
ആഹ്
ഇങ്ങക്കൊ
എനിക്ക് മൂന്നാളുണ്ട്
മ്മൂന്നാലുണ്ടോ
ആ അതെ
ആഹ
പിന്നെ സ്ക്ൂ പോ ഉണ്ടോ കുട്ടി
ഇല്ലേ രണ്ടഴസ ആയിട്ടോള്ളൂ
ആഹ ശരി കല്യാണം കഴിഞ്ഞിന്റെ അപ്പ എത്രായി
രണ്ട മൂന്ന് വർഷം
ആഹ പഠിക്കല് കഴിഞ്ഞി പിന്ന ഒന്നും പോയിില്ല കുട്ടിെചെറുതാവോണ്ട് പോവാതെ
ആഹ കുട്ടി ചെറുതായണ്ട പോവാത്ത ഞാനൊന്ന് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ആയിട്ട് എനി ട്രെനിങ് ഉണ്ട് ഇപ്പൊ പോണന്നുണ്ട് ഇന്ഷാ അല്ലാഹ്
കല്യാണം കഴിട്ടാണ് പഠിച്ചത്
നിക്കാഹ് കഴിഞ്ഞിട്ടാണ്ട ക്ക കഴിയുമ്പോളാണ് ഞാൻ പഠിക്കണ വൺ ഇയറിൽ പിന്നെ സെക്കൻഡ് ഇയർ ആയി
ആഹ
അല്ലെ
എത്ര വർഷാത്തെ കോഴ്സ ഇറന്നപ്പോ
രണ്ട് വർഷത്തെെ
അതെ ഉ പോയി പഠിക്കാനന്നായിരുന്നു അത് ഓൺലൈൻായിട്ട്
അല്ല പോയി പഠിക്കന്നല്ല
അല്ലെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ അതെ ഡിഗ്രി കഴിഞ്ഞിട്ട്
അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട്
ഫസ്റ്റ് വഴഞ്ഞ
ആഹ ആഹ
ഉ അപ്പൊ അവരുെ പ്ലേസ്മെന്റ് ആക്കി തരൊക്കെ ചെയ്യോ
ഓ ഓലന്ന ആക്കി തരും കൊറെ ഒഓ മെസ്സേജ ഒക്കെ വിട്ടീനീ അനിക്ക് പോവാാൻ കഴിയാത്തതോണ്ട് ഞാൻ പോയില്ല
ആ ട്രെയിനിങ്ങ് കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെന്റ് ആക്കി തരേണ്ടാവൂല്ലേ.
ആ ആ
ഫീസും കാര്യങ്ങളൊക്കെപ്പ എത്രാ
ഫീസ് നാപ്പത്തിയഞ്ച് റുപ്യ ഒക്കെ ആയീന്നു.
ആ എല്ലാതും പാടെ
ആ എല്ലാതും പാടെ. വണ്ടിക്കൂലിം പിന്നെ എക്സാം ഫീസും.
ആ ശരി ഇനിയിപ്പോ ഫാർമസിസ്റ്റ് ആയിട്ട് അങ്ങനെ കേറാ ചെയ്യാ. ഹോസ്പിറ്റലില് അങ്ങനെ
ഹോസ്പിറ്റലിലോ ഫാർമസിസ്റ്റായിട്ട് കേറണം. ഇൻഷാ അള്ളാ.
ആ ഉം കുട്ടികളെ നോക്കാനോ കുട്ടിനെ നോക്കാനൊക്കെ വീട്ടിലാളുണ്ടോ?
അതിന് ഉമ്മ നഴ്സറിയില് ഹെൽപ്പറാണ്. അപ്പൊ അങ്ങനെ അപ്പ കൊറച്ച് കഴിഞ്ഞിട്ട് പിന്നപ്പോ ആ ആ അങ്ങനെ കൊണ്ടോവാ. ഇങ്ങോട്ടൊക്കെ പോണംന്നൊക്കെണ്ട് മനസ്സില് എന്താ ആവുംന്ന് അറിയില്ല.
ആ ആ നമുക്കൊരു ജോലി ഉണ്ടാവണത് നമുക്ക് നല്ലത ന്നെയാണ് അല്ലെങ്കി ഇപ്പോ ഉം
ഇപ്പോത്തെ കാല ത്തൊക്കെ ഒരു വരുമാനം ഉണ്ടായാ വലിയ ഉപകാരല്ലേ.
ആ അതെ അതെ. എന്തായാലും ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളായാലും ചെയ്യണെങ്കില് നമ്മടെ കയ്യില് എന്തെങ്കിലും ഉണ്ടെ
ആ നമുക്ക് വേടുക്കാ ഹോസ്പിറ്റൽ കേസ് വന്നാലും. ഒരാളെ കാത്ത് നിക്കേണ്ടി ആവശ്യല്ലല്ലോ.
ആ അതെ അതെ ശരിയാണ്. ഇല്ലില്ല ഞാനൊന്നുംല്ല കല്യാണം കഴിഞ്ഞിട്ട് പിന്നൊന്നും ച പോയിട്ടില്ല. പ്ലസ് വണ്ണിലായിരിക്കുമ്പളാ കല്യാണം ഉണ്ടായിരുന്നത് പിന്നെ പഠിക്കാനൊന്നും ആർക്കും ഇഷ്ടം ഇണ്ടായിരുന്നില്ല. പഠിക്കാത്തതിന്റെ ഖേദം ഇപ്പോളൂണ്ട്.
ആ അന്നത്തെ കാലത്ത് വേം കെട്ടിച്ച് വിടലല്ലേനു.
ആ അതെ പിന്നെ പേടിയാണ് പഠിക്കണംന്ന് പറയണെങ്കിലും പേടിയാണ്. കല്യാണം വാണ്ടാന്ന് പറയണെങ്കിലും പേടിയാണ്. അങ്ങനെയൊക്കൊരു.
ഉം മൂന്നും പെൺകുട്ടികളാ.
അല്ലല്ല രണ്ടാൺകുട്ടികള് ഒരു പെൺകുട്ടി.
ഏയ്.
ഉം. അതന്നെ ഇപ്പൊ ഞാൻ പറയാർന്ന് പ്ലസ് ടു ഒന്ന് കംപ്ലീറ്റ് ആക്കാണെന്ന് ഉണ്ടായിരുന്നു. ഇപ്പ കൊടുക്കാണ് മുപ്പതാം തിയതിക്കുള്ളില് കൊടുക്കണന്നൊക്ക പറയേണ്ട് ഇവിടെ. ഒരു കോഴ്സായിട്ടെ അപ്പൊ അയിന് കൊ
എന്ത് കോഴ്‌സാ?
പ്ലസ്ടുവിനെ പ്ലസ്ടു പാതി എഴുതണല്ലോ പ്ലസ് വണ്ണ് കഴിഞ്ഞപ്പോ തന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ പോകാൻ സമ്മതിച്ചില്ല. പ്ലസ്ടു കംപ്ലീറ്റ് ആക്കിട്ടില്ലല്ലോ അത്പോലന്നെ ഇപ്പ രണ്ടു വർഷം ഇനിം പഠിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കില്.
യാ.
ഉം.
എന്നട്ട് പഠി വിടുണ്ടോ?
നോക്കണംന്ന് വിചാരിക്കണ്ട് ഇപ്പൊ.
ഉം.
എന്തെങ്കിലുമൊക്കെ ഒരിതായിട്ട്.
അതന്നെ സ്വന്തക്കെ നമ്മള് വരുമാനം ഉണ്ടാക്കി യാ ഒരു ഇതെന്താനെയാണ്. മാപ്ലാരിക്കും കൊടുക്കാം.
ആ അതെ.
ഉം.
ഇനിപ്പൊ തുല്യത തുല്യത എഴുതാ എന്ന് പറയണ്ണ്ട് പ്ലസ് ടുന്റെക്ക തുല്യതായിട്ട് അങ്ങനെ എഴുതാം. ഫീസും കാര്യങ്ങളൊ ണ്ടാ ഗവൺമെന്റിന്റെ അതിൽ എങ്ങനെ എഴുതാ.
ഓ കൊറച്ച് ഫീസ് എന്തായ അ ഒ അത് കൊടുത്താണ്ട് വേഗം എഴുതല്ലോ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇണ്ടാവണല്ലേ നല്ലേ.
ആ അതെ അതെ പക്ഷെ അതിന് രണ്ട് വർഷം. വേണം പ്ലസ ടും പ്ലസ് വണും ആയിട്ട് രണ്ട് വർഷം വേണം മറ്റേത് നമ്മളിപ്പോ ആറു മാസത്തെ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുകാ ണെന്ന്ണ്ടെങ്കില് നമ്മ പൈസ കൊടുത്ത് പഠിക്കാണെന്നുണ്ടെങ്കി ഇപ്പൊ പെട്ടെന്ന് ആറ് മാസം കൊണ്ട് കോഴ്സ്.
കോഴ്സ് കഴിയും പക്ഷെ ഊം രണ്ട് വർഷം നോക്ക ഈ പഠിപ്പക്കര ഏറ്റവും നല്ലത് ഒരു വാല്യൂ ഉള്ള സ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടിയത്.
അ ആ അതെ ഊം ആ നോക്കണോന്ന് വിചാരിച്ചിട്ടാ.
ആഹ്.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
പിന്നിപ്പോ.
കുട്ടിയെക്ക ഒറ ഒറങ്ങാ
അല്ല ഒരോർക്കൊക്ക കഴിഞ്ഞു
അതെ ആ
കണ്ട്
ആ അതെ ആ ഹസ്ബൻറ് നാട്ടിലിണ്ടാ ആ വർക്കിയ്യാ ഇവിടെ
ബിസ്നസ് ആ കമ്പനിലാ
ആ അത് ശെരി ആ
നിങ്ങളെവിടെ ഓ ഉമ്മ എണ്ട് ഉപ്പെണ്ട് പിന്നെ നാത്തൂര് എണ്ട് എലച്ചിയുണ്ട് എല്ലാരും എ ആ
ആ ആരെങ്കിലും ജോലിക്ക് പോകാന്ണ്ടാ വീട്ടില്
ഇമ്മ പോവൺണ്ട് നാത്തൂരും പോവൺണ്ട് ഒക്കെ ഇണ്ടാക്കൊണ്ട്
ഏ നാത്തൂന് എന്താ ജോലിയപ്പോ
നാത്തൂന് സ്കൂളില് ഈ എൽ കെ ജി യു കെ ജി കുട്ടീളൊക്കെ ഉണ്ടാവോല്ലോ
ആ
ഒലൊക്കെ ഓക്കെ ആ ഓക്കേ റൈറ്റ് അ ആ എ ഓ കല്യാണം കഴിഞ്ഞാ രണ്ടും എണ്ട്
അതെ ആ അവര് ഇവട ഇവടതന്നേണോ
ആ
ആ അ ആ ശെരി
ഹസ്ബന്റ് ഗൾഫിലാണ് ഓലിവടെ
ആ അതുകൊണ്ട് പിന്നെ ജോലിക്ക് പോയാലും കൊഴപ്പൊന്നുണ്ടാവൂല്ല
ഇല്ല ഇല്ല ഇല്ല ഇവിടെ എന്നോട് എന്തോ പറല്ലോടത്തിന് പോവാന് എന്റെ എളച്ചി നല്ലോം പഠിച്ചു എന്റെ ഏട്ടിലും പഠിച്ചു നല്ല മാർക്കൊക്കെ ഓൾക്കെല്ലെ ഓള് തേരെ നോക്കിയില്ല എന്തിനെങ്കി നോക്കണംന്നൊക്കെ പറയല്ലേ
ആ ഇപ്പൊ ചെറിയ കുട്ടിണ്ടാ
ആ ഒക്കു ഈ കൊരേ പോലെ നാപ്പിസ്മാറ്റൊള്ളൂ
ആ ശരി
ഉം
അപ്പൊ കുട്ടികൾ ഉണ്ടാവുകൊണ്ട് പോകാനും ബുദ്ധിുട്ട്
പോ പോവാനും ബുദ്ധിമുട്ടാണ് പോലൊന്നും വൽതായിട്ട് ഉമ്മാന്റെപ്പ പറഞ്ഞക്കെ എന്ത ചെയ്യണ വിചാരിച്ചണ്ട്
ആഹ ശരിയാ ആ എന്തെങ്കിലും വിയുമ്പോ നമുക്ക് ഒരാ വീട്ടില് ഒരാള് പോണ എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും കുഴപ്പം ഉണ്ടാവു ല്ല മറ്റേത് ഇപ്പൊ ഞങ്ങളൊക്കെ വീട്ടില്ും ആരും അങ്ങനെ പോവാത്തോ രാണ് അപ്പൊ എങ്ങട്ടെലും പോണം ന്നുണ്ടെങ്കിലോക്കെ ഓർക് ഒന്നും ഇഷ്ട ഇണ്ടാവൂല പ്ലസ് ടു ഫൾ ആാൻ വേണ്ടി സമച്ചിില്ല അന്ന് കല്യാണം ക സമയ മ പിന്നെ ഇപ്പോൊ ജോലിക്ക് പറഞ്ഞേക്കൊ
ഉ ആ ആ
ഇപ്പൊ സുഖാണ്
മ്മ് ആഹ എല്ലാരും പോണ്ട്
ആഹ ശരി ഉപ്പക്കെ ഉപ്പക്കെ എന്താ ജോലിയ അപ്പോ
ഇവിടെ പാക്ക് ഗുഡ്സിലാണ്
ആഹ്
അതില് പോവാണ് അപ്പൊ
ആഹ് ആഹ് അപ്പൊ എല്ലാരും രാവിലെ പോകും
എല്ലാരും പോവും ഞങ്ങളന്ന ഇണ്ടാവുള്ളൂ ഓളോ ഓളാ വീട്ടില് പോയിണ് ഞാനും ള്ളു ന്നിപ്പോ സ്കൂളില്ലല്ലോ ഒഴിവാണല്ലോ മുഹറം
ആഹ അതെ അതെ എളചിക് വലിയ കുട്ടികളുണ്ടപ്പ
ഇല്ല വലിയ ട്ടള ഇില്ല ഞങ്ങൾ ക്കും ഓക്കു രണ്ടയസ ആ കുട്ടി ഇൻക്കും രണ്ടായയസായി കുട്ടി ങ്ങൾ നാല്പ്പത് ദിവസത്തിന് മാറ്റേ ഉള്ളൂ ഓൽ രണ്ടാളും
ആഹ ശരി അപ്പൊ ഒരു ഏകദേശം ഒഓരോടൈമിലൊക്കെ ആയിരിക്കും കല്യാണം കഴിഞ്ഞിട്ട
ആഹ അതെ അതെ
ആ ശരി ആ പിന്നെ ഓളാസ്പറ്റിയടെ നാട്ടിലെന്നെണോ
ഏ ഓളത്തെ ഗഴഫീൽനി ഇപ്പ നാട്ടില് വന്ന അത് പിന്നെ വയറിങ് പമ്പിങ് ടൈൽസ് അതിന്റെൊക്കെ പണിയ പണിയ
ആ ആ ആ ശരി ഒരു നാത്തം തന്നെ ഉള്ളൂ അല്ലേ
ആത തൃപ്പേട്ട
എന്ത് എന്താ പറഞ്ഞെ
അങ്ങെ
ഏ
മഴണ്ടോ ഇഷ്
ആ ആ മഴ മഴ ചെറുതായിട്ട് ഉള്ളു
ആ
പിന്നെ വെയില് കറിക്കും ഒന്ന്മഴ ചാറും അത്ര തന്നെ
ശരി
ആ എല്ലായിടത്തും ഇപ്പ അങ്ങനെ തന്നെയാണ് തോണ് ണു
ആ മഴ കുറവാണ് ജൂലൈ മാസം ത്തിലക്കെ കക്കാരുംനല്ലോ ണ്ടാവ ഈ മാസം കൊറവ
ചെയ്താ മതിയരുന്നു ഉ പെയ്ത അല്ലെങ്കി പിന്നെ വേനക്കാലായ തീരെ ഒണ്ടാവൂല
ഇണ്ടാവൂല അത്‌ ശെരിയാ
ക്കെപ്പേം മഴ അടുപ്പിച്ച് പെയ്തിട്ടുള്ളു പിന്നെ ഇന്ന് പെയ്തിട്ടുവില്ല
ആഹ്
ഓക്കെ എന്ന ശരി
ആഹ് ശെരി ഓക്കെ വിളിക്ക
ആഹ്